ആക്ക്ണില്ലേ
ആ കേക്കാം ചേച്ചി മഴയൊക്കെ ഉണ്ടോ
ഓ നല്ല മഴേ ഇപ്പൊ ഒന്ന് ചോർന്ന് ഇതരേ നല്ല മഴേനി അവ്ടെ മഴണ്ടോ
ആ ഇവിടെ ഇപ്പൊ കൊറവുണ്ട് ഏത് ജില്ലയാ
ഞങ്ങ മലപ്പുറം
ആ ഇവിടെ കൊല്ലത്ത് ഇപ്പൊ മഴ കൊറവുണ്ട് എനിക്ക് തോന്നുന്ന് ന്യൂസില് കണ്ടീനെ അങ്ങോട്ടൊക്കെ നല്ല മഴയാണെന്നാണ്
ആ ഇവിടെണ്ടായിനി പക്ഷെ ഇപ്പം ഇന്ന് കൊർച്ച് കൊറവ് ണ്ട് ഇന്നലൊക്കെ നിക്കാത മഴയ്യേനി
ആ നമ്മക്ക് സ്റ്റാർട്ടിങ് കൊറച്ച് ദിവസം ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല കുറവുണ്ട് പക്ഷെ എടക്കൊക്കെ ഞാൻ ഉണ്ടെന്നറിയിക്കാന് ചാറീട്ടൊക്കെ പോവും
ഏ ഇവിടല്ല മഴേനി ഇന്നലൊക്കെ മഴെയ്താണ്ട് ഇപ്പൊ ഇന്ന് സ്കൂള് അവധേക്കാരന്നാ കരുത്യേ രാത്രിയായപ്പോത്ത്ന് കൊർഞ്ഞ്
ആ എനിക്കോന്ന്ണ് മൂന്നാല് ജില്ലയൊക്കെ ഉണ്ടായിരുന്നു തോന്ന്ണ് മറ്റേ കണ്ണൂ
ആ ആ അവിടെക്കൊയിവിണ്ടേനി ഇവിടെ ഒയിവൊന്നുല്ല രാത്രിയായിപ്പോത്തിന് കുറച്ചക്കൊരിതായി
ആ അവിടെ സ്കൂളില് പോകുന്ന കുഞ്ഞുങ്ങളുണ്ടോ
ആ ഇവിടെ അനിയത്ത്യാളൊക്കെണ്ട് ഇന്റെ കുട്ട്യാളായില്ല ഒരാൾ അൻഗലവാടി പറഞ്ഞയക്കാനായി ട്ടൊള്ളൂ
അ ഹാ അപ്പൊ പിന്നെ അവധി നോക്കണ്ട
ആഹ് ഇപ്പൊ പ പ്രവേശനോത്സവത്തിന് പോയി പിന്നെ ഞാൻ ഇന്റെ വീട്ട്ക്ക് വന്ന് ഇഞ്ഞവ്ടെ എത്തീട്ട് പറഞ്ഞയക്കണം
ആ ഇപ്പഴാണൊ ഈ വർഷാണൊ അൻഗലവാടി കൊണ്ട് വി
ആഹ്
എങ്ങനെ ഉണ്ടാര്ന്നു പോയി
അത് പോയില്ല പ്ര ഉത്സ ആ പ്രവേശനോത്സവ ത്തിനോയിട്ടൊള്ളൂ പ്രവേശനത്തിന്റന്ന് പിറ്റേന്ന് ഞാൻ ഇങ്ങട്ട് ഇന്റെ വീട്ട്ക്കന്ന് പെരുന്നാളൊക്കെ ആയോണ്ട്
ആ ആഹ് എങ്ങനണ്ടായിരുന്നു പോയപ്പോ ആള്
അന്ന് അന്ന് അയിന് നമ്മള് രക്ഷിതാക്കള് ഒപ്പം നി ക്കേനി നമ്മളൊപ്പന്നെ ഓലെ പറഞ്ഞയക്കേ ഇഞ്ഞ ഇഞ്ഞ് പോയാലറിയാ
ആഹ് ന്യൂസില് കുഞ്ഞുമക്കക്ക് ഓരോ തൊപ്പിയും ഒക്കെ
ആ ആ അതൊക്കെ അതിന് കൂടെ നമ്മളും നിക്കണം ഏഹേ പോകുലാന്നാ പറിണത്
അഅഅ
അത് ഇതിന് മുമ്പ് രണ്ടിസം പറഞ്ഞേ ട്ടീനി അപ്പൊ ബാ മറ്റേ കുട്ടികൾ കരിണത്കണ്ടാണ്ടെ പ്പ ബൻ പേടിച്ച് പോയി അപ്പോ ഓൻ വേറെന്തോ സംഭവാ കരുതി അപ്പൊ ഇപ്പൊ സ്കൂൾക്കുല്ല മദ്രസക്കുല്ല എവിട്ക്കും പോകൂലർഞ് കുത്തർക്ക്ണ്ട്
ഓ ഞാ ഇനി എങ്ങോട്ടും പോകുന്നില്ലല്ലേ
എ ഏയേ
ഉ
ഇപ്പൊ കൊറെ ബാഗ് വാങ്ങി തരാ കുപ്പി വാങ്ങി തരാന്നൊക്കെ പറഞ്ഞിങ്ങനെ സോപ്പിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാ
ആഹ് അതില് വീണ വീണ്
ആഹ് ആഹ് അല്ലെങ്കി കരച്ചിൽ എന്തായാലും ഉണ്ടാവും ഫസ്റ്റ് ദിവസം പറഞ്ഞയച്ചപ്പം ഇറങ്ങി പാഞ്ഞു പോന്ന്ണ്
അ അ അ
ഓല് സാധനം വാങ്ങാ ആ വീട്ടിനടുത്തെന്നെ അത് വയ് അറിണതേണ്ട്
ആ ഈ അടുത്തിടക്ക് ഏതോ ന്യൂസിലെക്കെ കണ്ടായിരുന്ന ഏതോ ഒരു കുഞ്ഞു വാവ കുഞ്ഞു മതില കേട്ടോ മതില് ചാടി ഇപ്പുറത്തോട്ട് വരാൻ നോക്കുവായിരുന്നേ
ആ ഇവൻ ഗേറ്റ് തുറന്നണ്ട് ഗേറ്റ് തുറന്നിട്ടിന് ഓല് പൂട്ടാൻ മറന്നു അയില് ഇവന് ഇങ്ങനെ വാതില് തുറക്കുന്നത് കാത്ത്ക്ക്യാ അത് ഒരു ഇത് കണ്ടെയിലാണ്ട്പ്പാഞ്ഞ അത് ടീച്ചറോ ഒപ്പ വാഞ്ഞേ വീട്ടന്ന് എത്തണെന്റെ മുമ്പ് പിടിച്ച്
ഇല്ലെങ്കിൽ അവർക്കും പ്രശ്നല്ലേ
പേടി വണ്ടികളൊക്കെ വരുമ്പോളേ എന്തെ സംഭവിച്ചാല് ആ റോഡ് ആ
ആ റോഡ് സൈഡ് ആണെങ്കി നമ്മളും അവരൊക്കെ ശ്രദ്ധിക്കണം ആ കുഞ്ഞു മക്കൾ അവര് അറിയത്തില്ലല്ലോ
ആ അപ്പൊ ഓലും പല ഇ തിരക്കില് വിടുമ്പോ ശ്രദ്ധ വിടുകാണ് ഓലും പറഞ്ഞിട്ട് കാര്യല്ല
ഉം
അവിടെങ്ങനെ സ്കൂൾക്ക് പോവാനാ രോലേുണ്ടോ
ഇവിടെ എന്റെ ചേച്ചിയുടെ മോളുണ്ട് എനിക്ക് കുഞ്ഞായിട്ടില്ല
ആ എത്രല ചേച്ചി ചേച്ചിന്റെ മോള് എത്ര ക്ലാസിലാ
ആള് രണ്ടിലോട്ട്
ഏ നല്ലതില് പോവോ
ആ സ്കൂളിലൊക്കെ പോക്കോളും പിന്നെ എണ്ണിക്കാുമ്പോഴേ ചോദിക്കും ഇങ്ങനെ ചെറിയ പ്രായത്തിലെ ചോദിക്കരുന്നു ഇന്ന് ഞാന് സ്കൂളിൽ പോന്ന ദിവസണോ അതായത് സ്കൂളിൽ പോണോ അല്ലെങ്കിൽ പള്ളിയിൽ പോണോ എവിടെലും പോണോന്ന് രാവിലെ എണിക്കുമ്പോയെ ചോദിക്കു ഒരുക്കിട്ടൊക്കെ പോകുന്നേക്കെ വലിയ ഇഷ്ടാ
ആ അപ്പൊ പിന്നെ കൊഴപ്പില്ല
അയ്യൾ എനിക്ക് തോന്നി ഇതുവരെയും സ്കൂളിൽ പോവാനായിട്ട് കുഞ്ഞുപ്രായതെട്ട് ഇതു സ്കൂളിൽ പോവാനായിട്ട് ഒരു വഴക്കും ഉണ്ടാക്കിട്ടില്ല ഇത്ര നാളായിട്ട്
ഏ
എന്നാ ആള് ഒ ഒറ്റ മോളോ ആൾക്ക പക്ഷേ പോവാാൻ ഭയങ്കര ഇഷ്ട
ഏ അത് അവിടെ കളിക്കാനും ഒക്കെ കൂട്ടുകാരുണ്ടാവേ അങ്ങനെ ഇ- തരോ
പോയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ വിശേഷം പറച്ചില പീപ്പിലെ ടീച്ചറിന്റെ കൈയ്യിന്ന് എന്താ ഒരു ടീച്ചർ നല്ല പറഞ്ഞോ അല്ലെങ്കൽ ഒരു ക്ലാപ്പൊക്കെ തന്ന് കഴിഞ്ഞാ സന്തോഷമാ
ആ അവര് കേട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കാല്ലോ
പിന്നെ അടിക്കുന്ന ടീച്ചർമാരുണ്ടെങ്കി വരമ്പ- ഉപ്പഴെ പറയാ എന്നെ ഇത് പഠിക്കണ ഇല്ലെങ്കിൽ ആ ടീച്ചർ നാളെ എന്നെ അടിച്ച് ശരിയാക്കുവേ
അപ്പ ഓള് തന്നെ സ്വയം പഠിക്കായിരിക്കുവോ
അയ്യോ അതൊന്നും ഇരിക്കത്തില്ല നമ്മൾ ഇരുത്തണം ഇരുത്തി പഠിപ്പിക്കണം നല്ല മൂടാണെങ്കി പെട്ടെന്ന് പഠിച്ചി തീരും ഉണ്ടായപ്പോ കൂടി ഇരിക്കുവാരുന്നു ആള് ഇച്ചിരി പടിച്ച് വരാൻ പാടാ എന്നാലും അടി കിട്ടുന്ന കിട്ടുന്ന ടീച്ചറാണെങ്കി എങ്ങനെലുമൊക്കെ പഠിച്ചോളും
ഏ വർക്കൊക്കെ ഉണ്ടെങ്കിലോ സ്വയം ചെയ്യുവോ നമ്മള് ചെയ്യിപ്പിച്ച് നിർത്തണോ
ആ പറഞ്ഞു കൊടുത്താ അങ്ങ് ചെയ്തോളും മൂട് അനുസരിച്ചിരിക്കും നല്ല മൂടിലാണെങ്കിൽ ചെറുതായിട്ടൊന്നാ പറയുന്നത് പിന്നെയാൾക്ക് മാ മാത്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടം ആ നമ്മളൾ ഒന്നും കാണിച്ചു കൊടുത്താ ബാക്കി അതുപോലെ ഇരുന്നങ്ങ് ചെയ്തോളും
ആ ആ
മലയാളം അക്ഷരം ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടഴുത്ത് എഴുതുമല്ലോ അത് മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത്തിരി പാട് മലയാളം എഴുതും വായിക്കുമൊക്ക ചെയ്യും അങ്ങെനെ കേട്ട് എഴുതുമ്പം ഇങ്ങനെ പ്രത്യേകിച്ച് കേ കേ കൈ പിന്നെയഴുതും പിന്നെ കോ ക്കോ ഈ നാല അക്ഷരം പാട ഈ ചിഹ്നും പാടാ
ആ അങ്ങത അങ്ങനെ മാറിപ്പോവാ മതി
ആ ഈ ചിഹ്നങ്ങളൊഴിച്ച് ബാക്കിയൊക്കെ ആൾക്ക് കൊഴപ്പമെന്നൂല്ല നല്ല ഇഷ്ടമാ ബാക്കിയൊക്കെ എഴുതാനും നമുക്ക് വായിച്ചു തരുമൊക്കെ ചെയ്യും
ആ അവിടെ അടുത്തന്നെ സ്കൂള്
ആ അടുത്താ പക്ഷെ സ്കൂൾ ബസിലാ വിടുന്ന ചെറിയ കുട്ട- കുട്ടിയായോണ്ട് പാട അല്ലെങ്കിൽ ഇത്രയും നടന്നു പോണ്ടേ അപ്പൊ പിന്നെ
ആ
ആളുടെ അച്ഛൻ കണ്ണൂരാ വർക്ക് ചെയ്യണ അപ്പൊ ആളുടെ അച്ഛൻ ഉള്ള സമയത്ത് അച്ഛൻ കൊണ്ടു വിടും
ആ
ആ അന്നൊന്നും സ്കൂൾ ബസ്സിൽ പോത്തില്ല എനിക്ക് തന്ന ഇവിടെ സ്കൂൾ ബസിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചേച്ചിടെ മോളാ
ഓഹോ അവിടൊയാണ് ഗവർമെന്റ് സ്ക- ഗവൺമെന്റ്
ഗവണ്മെന്റ് അല്ലേ എയ്ഡ് ആ എയ്ഡഡ് സ്കൂളാ
ഏ അപ്പ ഭക്ഷണം ഫുഡ് ഒക്കെ കൊണ്ട് പോകണ്ടി വരുവോ
ആ ആ ഫുഡ് കൊണ്ടുപോണം
ആ എന്നിട്ട് രാത്രി ഭക്ഷണം കഴിച്ചു ഏ
ഇല്ല കഴിച്ചില്ല ഇനി കഴിക്കണം അവിടത്തെ മലപ്പുറത്തെ മലപ്പുറത്തെ വെറൈറ്റി ഫുഡ് എന്തെങ്കിലുമൊക്കെ പറയാവോ
വ വൈറ്റ് ഫുഡ് തന്നെ ഇപ്പ പിന്നെ എല്ലാവർക്കും സാധാരണതന്നല്ലേ മന്തി ബിരി- ബിരിയാണി
അങ്ങനത്തെ അല്ലയ്ചി അല്ലാതെ എന്തെങ്കിലും മലപ്പതാസ് ന്ന് പറയുന്ന ഇവിടെ അങ്ങനെ ഞങ്ങക്ക് കൊല്ലത്തേനെ ഉന്നക്കായ
ആഹ് അപ് നേന്ത്രപഴം കൊണ്ടുണ്ടാക്ണേ
നേന്ത്രപഴം എനിക്കറിയാം ഉന്നക്കായന്ന് പറഞ്ഞാ ഡിഷിന്റെ പേരാണോ
ആഹ് ഡിഷിന്റെ പേരാണ് ഉന്നക്കായ നേന്ത്രപയം കൊണ്ട് ഉണ്ടാക്കണേ
എന്തുവാ സ്നാക്സ് അല്ലേ മധുരവാണോ?
ആഹ് മധുരം ഈ പയം പീങ്ങിയാണ്ട് ഒടച്ചിട്ട്. ആയിക്ക് പിന്നെ തേങ്ങ പഞ്ചസാര അണ്ടിപരിപ്പൊക്കെ വർക്കുക
ആ
എങ്ങട്ട് പീ പയം ഉടച്ചത് ചെറിയൊരു വട്ടത്തിലാക്കിട്ട് അയന്റെ ഉള്ളില് ഈ തേങ്ങ വർ മുത്തത് വെച്ചാണ്ട് എഹ് എന്താ ഉരുളാക്ക ന്നട്ട് അത് എണ്ണേട്ട് പോരിക്ക്യ.
ഓക്കെ ഞാൻ എന്തായാലും യൂട്യൂബന്ന് സെർച്ച് ചെയ്യാം.
മതുരഷ്ടല്ലോൽക്കൊക്ക പറ്റും.
ആഹ് ചേച്ചിട്ടാ കുഞ്ഞ് ഇഷ്ടണോ അത്
ഏഹ് ഓന് എരുവും പുളിയൊക്കെ ഇഷ്ടം.
ആ ഇവിടെ ആൾക്ക് എരിയുന്നും ഇഷ്ടവല്ല പക്ഷെ ആൾക്ക് ആ രസവും സാമ്പാറൊക്കെ ഇഷ്ടവാ ചെല ദിവസം പറയും എനിക്ക് ഇന്ന് രസം വെച്തരണേ അപ്പാ രസം കൂട്ടിക്കോളും. ഇന്നെനിക്ക് സാമ്പാർ വെച്ചതരണേ അപ്പാ അന്ന് സാമ്പാർ കുട്ടി അല്ലാതൊക്കെ നമ്മളെ കൊടുത്തെ ഡിമാന്റ് ഇടു.
മധുരംമല്ലാതെ പോല്ലും മധുരം കൊറച്ച് തിന്നുമ്പോതന്നെരു മതിയോ ആഹ് സാൻത്ത് ഏരുവും പൂളിയും ഓക്കെണെങ്കി നല്ലോം കഴിക്കും.
ആഹ് പക്ഷെ കുഞ്ഞു പ്രായത്തി മറ്റേ ഇച്ചിരിയോടൊക്കെ ച് എഹ് കുഞ്ഞ് കരഞ്ഞപ്പം ഭയങ്കര അഡിക്ഷനായിരുന്നു കിന്റർജോയിയോട് ഭയങ്കര അഡിഷനായിരുന്നു. ഇപ്പൊ അതെന്തായാലും മാറി. അത് പിന്നീട് നമ്മള്ളത് മാറ്റി പറ്റില്ല ബോൾസ് ആയിട്ട് കിട്ടുവല്ലോ ത് ഒരു ആറുപത്ത് രൂപ പാക്കറ്റ് കൊഴപ്പല്ല മറ്റതാവുമ്പോ ഒരു ചുമ്മാ വേസ്റ്റാ ആഹ് പൈസയും തോന്നേയാവും എന്നാ ച്ചൊന്നുയില്ലാ ഇതാവുമ്പോ നമ്മളെല്ലാരൂടെ രണ്ടണ്ണം വച്ച് എടുക്കമ്പോ പെട്ടെന്ന് തിരേം ചെയ്യും ഏ അവ അവക്കും കിട്ടും സംഭവം മൊതലാവേം
ആഹ് അങ്ങനെ
പച്ചക്കറിയൊന്നും തിന്നത്തൊന്നുല്ലാ
ആ ന്നാ ഓഹ് വെജിറ്റബിള്
ആഹ് അതന്നെ
ഇന്നാ ശെരി ഇന്നാ
ആ ശെരി ശെരി